ആ
ആഹ് കേക്കുന്നുണ്ടോ?
ഞ കേക്കുന്നുണ്ട് പറയ എന്തൊക്കും വിശേഷം?
ഇക്ക നല്ല വിശേഷം. അവിടെ എന്താ പാട്? മയ ഒക്കെണ്ടോ?
ണ്ടായിന് പ്പോ രാവിലെ ണ്ടായിന് പ്പോ കുറഞ്ഞിക് ഇപ്പങ്ങനെ മൂടി കെട്ടിക്കണ്ട് മഴ പെയ്ണ്ടോ ഔടെ പ്പോ?
ആ ആ ഇവിടക്കും മഴുണ്ട് രണ്ടീസം പ്പ നല്ല- മയ ആയിരിക്കും ന്ന് പറഞ്ഞി- ആ നുസിൽ പറഞ്ഞിട്ടിണ്ട്. നല്ല പെൺകുട്ടികളാ രണ്ടും പെൺകുട്ടികള- ഒച്ചക്കൊന്നും ആരും കൊറവുണ്ടാവൂല
കൃതിയായിട്ടേന്ന്ന്
ഓ നല്ല- കച്ചറൂടാണല്ലേ ഓല്ക്ക് ടൈം- ആ വല്ല്യ വല്ല്യ മോൾക്ക് നാല് - വലിയ മോള നാലാം ക്ലാസ്സില പ ടിക്കുന്നത് രണ്ടാമത്തെ മോള ഒന്നിലാണ്. പിന്നല്ലാതൊന്ന് ചെറുതാണ് ഒൻപത് മാസം പ്രയായിട്ടൊള്ളു. പിന്നെ സൗണ്ട് ണ്ടാക്കണത് താത്താന്റെ മോളാ. ഓള് വരും ഓല്ക്ക് മൂന്ന് വയസാകുന്നെ ഒള്ളു.
ആഹ് ചെറിയ കുട്ടിയാണ് ല്ലേ. എന്നിട്ട് എന്താ ചായൊക്കെ കുടിച്ചോ?
ഒ ചായ കുടിയൊക്കെ കയിഞ്ഞ്.
മ് എന്താ ചായക്ക് സ്പെഷ്യല്?
സ്പെഷ്യലായിട്ട് ഒന്നുല്ലായിരുന്നു ഇന്നലത്തെ ഉണ്ണിയപ്പം ണ്ടായിരുന്നു അപ്പൊ പിന്നെ അതുമ്മലൊക്കെ കൂട്ടി പിന്നെ മക്കൾക്ക് പിന്നെ- ബിസ്ക്കറ്റ് ഒക്കെ കൂട്ടിയാൽ മതി. അങ്ങനെ അവര മ്മ് - കല്യാണൊക്കെ ണ്ടായിരുന്നു അപ്പൊ പിന്നെ അത് കയിഞ്ഞ് ഞമ്മളെങ്ങട്ടെങ്കിലും പോയി വന്ന പിന്നെ ഭയങ്കര ഷീണ.
ഫാമിലിയിലനോ കല്യാണം?
ആ ഇവിടെ അയൽവാസിന്റെ.
സന്റെ ആ
പിന്നെ നല്ല മഴ ആണല്ലോ പോവാതെക്കാനും വയ്യ.
ആ രാവിലെ തുടങ്ങിയ മായേ?
മ് രാവിലെ തന്നെ മഴ എങ്ങാട്ടൊന്നും ഇറങ്ങാൻ വെയ്യ.
ആഹ് ഇവിടെയക്കന്ന് രാവിലെ ഒക്കെ ഒരു പന്ത്രണ്ട് മണി ഒക്കെ വരെ പെയ്തുള്ളൂ പിന്നെ അവിടുന്ന് അങ്ങോട്ട് വിളിച്ചാ. ഒര് മുടിക്കെട്ടിയ മാതിരിുണ്ട് മഴൊന്നും പെയ്യുന്നില്ല ഉ.
അവിടെ മയൊക്കെ പെയ്താൽ വെള്ളൊക്കെ കേറുവോ?
ങ്ങക്ക് വെള്ളം കെറോ?
ത്തിന്റെ ഓപ്പോസിറ്റ് ആയിനെക്കൊണ്ട്-
ആ എന്താപ്പോ തോടൊ പൊയെ എന്തെങ്കിലും ഉണ്ടോ അടുത്?
ആ മുന്നില്ല് ന്നെ പാടാണ്
അ
ഉം അപ്പൊ പിന്നെ വേഗം വെള്ളം കേറും ഉ നല്ല വെള്ളാവണട്ടോ
ആ പാടത്തുന്ന് വെള്ളംകേറിറങ്ങി പോ പൊയ എടുത്താവണ്ടേ
അതപ്പോ കൊറച്ചപ്പുറത്ത്ണ്ട്
തോനെ ദൂരണ്ടോ
ദൂരെ വരാനൊന്നുല്ല്യ കൊറച്ച്
അല്ല ഞങ്ങൾ ഇവിടെയും തോടും പൊഴയും കുളങ്ങളൊക്കെ ഉണ്ട് പക്ഷെ വള്ളം കേറുന്നൂല്യ വള്ളം കേറാ
ആണോ ഏ എന്റെ വീട്ടില് വള്ളം കേയറുന്നൂല്ല്യ ക്ഷേ ഇവിടെ നല്ല മഴതാല് വെള്ളം കേറും പിന്നെ പാട ക്കെ നറയണാട്ടോ പാടൊക്കെ നെറഞ്ഞു ഇങ്ങട്ട് എത്യല്ല് ഇങ്ങോട്ടേക് എ
അത്രപ എന്താണ് ഇതിന് മുന്നേ കേറിീട്ടുണ്ടാവള്ളാം
ഓ കേറിട്ടുണ്ട് നമ്മളെ ആ രണ്ടായിരത്തിപതിനഞ്ചു ആ വെള്ള പുക ഫുുള്ളായിട്ട് കേറിയിട്ടുണ്ട്.
നിങ്ങള്ൾ കൂടെോണ്ടി പോയി നിിട്ട്
ആ ഞമ്മള് കേട്ട്ട്ട് ഇവിടെ മുകൾള്ള്ള വീട്ടിലേക്ക് കേറിയ അന്ന് ഇപ്പോ ഫസ്റ്റ്ത്തെ മോളെ വറ്റായിരുന്നു പിന്നെ ഉമ്മ സുഖല്ലാതെ കിടക്കായിന്നു പിന്നെ എന്റെ വീട്ടിലൊന്നു കേറൂല പക്ഷെ അങ്ങോട്ടേക്കെ എത്തണം ന്നുണ്ടെങ്കില് വാ ആ അപ്പുറപ്പുറം ഒക്കെ വള്ളണ്ള്ളത് ന്നാലും ഇങ്ങനൊക്കെ അവിടെ എത്തിപെട്ട് ഹ് ഞാനുണുങ്ങളൊക്കെന്ന് പറ പറയ്പൊ ക്യാമ്പും കാര്യങ്ങളു ഒരുക്കൽതൊക്കെ നടക്കും നമ്മക്കിപ്പോ ആ ഏ ഹ കുടുംബക്കാരെ പേരാ
ആ പേടിച്ചിട്ടുണ്ടാവു
ഉം ഓ അന്നാകെ പേടിച്ചിട്ടുണ്ട് പിന്നെന്ന വെള്ളൊക്കെ കേറിതിനകത്തൊന്ന് എറങ്ങി പോമ്പോളും ന്നാണ് പിന്നെ വെള്ളം എറങ്ങിന്റെ ശേഷണ് പിന്നെ കൊറച്ചൊക്കെ ആയാന്റെ ഷേ പിന്നെ ഒ ക്ലീൻ ചെയ്യണല്ലോ ഒക്കെ റെഡി ആക്കി ച്ച് അല്ല അപ്പറ
ഇങ്ങള് കണ്ടീനോ വെള്ളം കേറി എറങ്ങീട്ട് നിങ്ങള് വീട് കണ്ടീനോ
ഓ അള്ള നല്ല രസായിരുന്നു ചളീം സ്മെല്ലും അത് ഓരോരുത്തര് വന്ന് അടിച്ചിങ്ങാണ്ട് വെള്ള കൊണ്ട് അടിച്ച്ങ്ങാട് ക്ലീൻ ചെയ്ത് ഉം ന്നെ രാത്രി ഒന്ന് ഉറങ്ങു ല ആ അയിന്റെ സ്മെല്ല് പോണെങ്കന്നെ ഭയ പേടിണ്ടായിനന്നോ ഹ ഹ
വ അ
കഴിഞ്ഞന്റെഷം ഇങ്ങോട്ട് കൊണ്ടെന്ന് ട്ടോ കിട്ടും കാരണം നമ്മള് വ ടൈമാവുബോ സ്മെല്ലും കാര്യങ്ങളൊന്നു അങ്ങനെ
സ്മെല്ല് അതാ നമ്മള് മ തൽക്കാൽത്ത് നമ്മള് നോക്കണേ എപ്പളാ എന്താ വള്ളം കേറാന്നന്ന് അറിയില്ലല്ലോ
ഉം എവടെ വെള്ളം കറുമ്പോ വെള്ളം അ കേറുണ്ടോ അകത്ത്ക്ക് കേറുണ്ടോന്ന് ഇവല്ല് രാത്രി ഉറങ്ങതെ നോ
ഇല്ല അങ്ങനത്തെതോന്നൂല്യ
ഇവിടനന്ന ആർക്കും കൊഴപ്പ ഇണ്ടാവന
ഇല്ലല്ല്യ ല്ല്യ അടെ എങ്ങനെ പ കൃഷികളൊക്കെ ഉണ്ടോ
ഞ ബടെ തോടും പൊഴും പാടം ഒക്കെ ണ്ട് പക്ഷെ വെള്ളം കയറാത്ത പ്രദേശമാണ് ഇനിയിപ്പോ വേനക്കാല ആണെങ്കിലും വള്ളോ ല്ല പ്രദേശമാണ് ഞങ്ങളുടെ പ്രദേശം അങ്ങനെ വെള്ളല്ലാത്തതൊന്നുല്ല ആ
കൃഷിടെ ചെയ്യലൊണ്ടോവെടെ? കൃഷിയൊക്കെ ഒണ്ടായിച്ച.
ആഹ് ഒണ്ട് ഇവെടെ വാഴ, പൂട പ പാടൊണ്ടടുത്ത്.
ആഹ്
ഉം പൂളിയോ പൂയോ പൂളയാണ് കാര്യാട്ട് തിന്ന ഏ?
മക്കെള് പച്ചക്കറികളെക്കെ കഴി
ഇല്ല. എനിക്ക് ചെറിയൊരു മോളാ. മൂന്ന് മാസായിട്ടോള്ളൂ.
ആണോ. ശെരി റെസ്റ്റിലാല്ലേ?
ആഹ് റെസ്റ്റിലാ
ഉം ഏടെ വീട്ടിലോതോ?
അപ്പനവന്റെ വീട്ടിലാണ്. ഏ ഡെലിവറി ചെയ്യുന്നെന്നാനെയി
ആഹ് ശെരി മോളെങ്ങനെ ന്നേര അംഗലവാടിപ്പോ
ഇന്റെ മോള്
ആഹ്
ഞാൻ പറില്ലേ ഒരു മോളേള്ളൂ. ഒറ്റൊരണോള്ളൂ.
തെയ്യ്
മൂന്നു മാസം
മൂന്ന് ആ മൂന്ന് മാസന്നാലേ. ഞാ മൂന്ന് വയസ്സെന്ന കേട്ടേ.
ഏ മൂന്ന് മാസയാത്തൊള്ളൂ ആഹ്.
അത് അംഗലവാടിലോ?
സ്കൂള് പോണ്ടെന്നാന് വെല്യാ മോള് നാലിലാണ്. ആണ്. മൂന്നാമെത്തെത്താണിപ്പോയാ യെ.
ആരാ കൂട്ടത്തില് വികൃതി? കൂട്ടത്തില് വികൃതി ആലോചിക്കാം.
രണ്ടാം കണക്കാണ്. ചെ വെല്യ വക്ക് ചെറോളിങ്ങെനെ തോണ്ടിയില്ലേ ഒരു സമാധാനം ഒണ്ടാവില്ല. അങ്ങനെ രണ്ടും ക
കച്ചല കൂട്ടത്ത് ചേരു കുട്ടിയാമ്പോണ് പൊതുവാനൊക്കെ. അല്ല നങ്ങെളും അങ്ങനെത്തന്നെട്ടോ ഞ
ആ അതെ. അതെ നമ്മള് പോലെയിങ്ങനെ പറഞ്ഞിട്ട് കാര്യൊന്നില്യാ. നമ്മളെ എങ്ങനെയാണിനി വെ ചിന്തിച്ചാൽ മതി
ആ സത്യാണ്. ഞങ്ങള് നല്ലതല്ലൂ ക്കൂടിയി ത്രേയെന്റെ മന ന്നടിയും കിട്ടുകേയും ചെയ്യും. പ്പ കേക്കും ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടും കൂടി. തല്ലൂടിരുന്നു. കല്യാണം കഴിഞ്ഞ്ട്ട് വെല്യാതാത്തെ കല്യാണം കഴിഞ്ഞ് വന്ന് നിക്കാൻ വരുമ്പോയെക്കെ തല്ലൂടും ഇപ്പഴതുപ്പോ ഇന്നോടാ തല്ലൂടാ. എന്നിട്ട് തല്ലൂടിട്ട് എന്നെ. ഏത് കുറ വന്നാലും താത്തക്കരിഞ്ഞിട്ടാ പോവാ. പച്ചേ ഞാൻ ചെറിയ കുട്ടിയാണ്. അഗോ എന്താ എന്താട്ടും അതിന് അന്താ അപ്പ മ ചെറുയതാവോണ്ടും ഇത്തിരി സ്നേഹ കൂടുതലും. അത് കഴിഞ്ഞ്. അത്താല്ലയും ഇത്താല്ലയും ഇപ്പ നമ്മെളിവെടെവന്നെന്നറിവോ? ആരും വെരണ്ടേയിങ്ങോട്ട് കേറിയാട്ടാ ഞാ ഒക്കെക്കൂട്ടിച്ചേർത്തപ്പോലെ. അപ്പൊ അങ്ങനെയിക്കുമ്പോള് കേക്കെറഞ്ഞിതരണ അപ്പൊനിക്ക് സങ്കടണ്ട്.
ആണോ
ആഹ് ങ്ങനെ ഞങ്ങളും അങ്ങൻ തന്നേണ് പ്പളും ഒര് പക്കം
റൊക്കെ പോവാഷ്ടാണോ യാത്രൊക്കെ ചെയ്യാന്
ആ യാത്രയൊക്കെ പോവും പക്ഷെ ആരും കൊണ്ടോവാല്ലാന്നന്നെള്ളു യാത്രക്കെ പോകാൻ വല്ല്യ കാര്യ യാത്രോള് ചെയ്യാൻ ഇഷ്ടല്ലാത്ത ഏ ഇ ഞാ ആകെ പോയത് ഊട്ടീക്കണങ്ങനെ അങ്ങനെ സ്ഥലത്തോന തോന സ്ഥലത്ക്കൊന്നും പോക്കില്ല പഞ്ചായത്ത് നേരം മുയ് വൻ കണ്ട്ട്ടില്ല
ഏ ഊട്ടി എങ്ങനെ ഞമ്മളുങ്ങനെ എട് ക്കനെ എങ്ങട്ടേലും ഫംഗഷൻ ഒക്കെ ഉണ്ടാവുമ്പോ ഇറങ്ങുമ്പോ അങ്ങനെ പോകും പിന്നെ മെയിനായി ട്ട് പോയല് ബീച്ചിലേക്കന്നെ അട പിന്നെത്ര പോയാലും മട്ക്കൂലല്ലോ എല്ല കോഴിക്കോട് ബീച്ചിലേക്ക്
കോഴിക്കോട് ബീച്ച്ല് ആ അവിടുന്ന് കൊറെേ ദൂരണ്ടോ കോഴിക്കോട് ബീ
ആ കൊർച്ച് പോണം അവിടെ ബീച്ച് വെള്ളൊക്കെ കാണാന്ന് വരുമ്പോ എത്ര കണ്ടാലും മതിയാവാത്ത ഒരു സംഭവാണ്
സംഭം പക്ഷേ ഇവിടുന്ന് വന്ന് കിട്ടണങ്കിച്ചിരിപ്പാടാണ്
ആണല്ലേ ആ പിന്നെ രാത്രിത്തേക്കുള്ള ചോറും കറിയൊക്കെ ആയ
അ ഉച്ചക്ക് വെച്ചതന്നെല്ലെ ഒറ്റ വപ്പാണ്
ആ ഏ ചൂടുള്ളൊന്നും വേണ്ടെ ആൾക്കാരൊന്നുല്ലേക്കുലേ
അങ്ങനെന്നുല്ല
അല്ല ചെലോൽക്ക് ചൂടുള്ളതന്നെ വേണന്ന്ണ്ടല്ലൊ
ട്ള്ളതെന്നെ ആണെന്ന് ആ കിട്ടിയ അത്രി സന്തോഷാണ് രണ്ട് നേരം അടുക്കളയിൽ വക്കല് ഭയങ്കര റിസ്കല്ലേ അന്താ ഉച്ചാവും ആ ഒരു പണി കഴിഞ് കേറുമ്പോത്തിന് പിന്നെ ഒര് കുറ്ച്ചേരം നിസ്കാരം എന്തെലിലുംക്കെ കയ്യിഞ്ഞ്ര്ക്കുമ്പോത്തിന് വീണ്ടുന്നേരംപോലെ അപ്പൊ വീ ബന്ധിപ്പത്തിന് എന്താണ്ട എന്നുള്ളത് അപ്പൊ ഉ്ക്കങ്ങ നടന്നാറാണ് മ്മ ഒറ്റ നേരം ചെയീന്നോടും പിന്നെ കൂട്ടാനാട് ചെറപ്പ കറിയെന്തേലും കൊറവുണ്ടെങ്കി അപ്പ അങ്ങനെ വെക്കും ചോറ് ഒറ്റ നേര
ആ ആ
അപ്പൊ പിന്നെ ആട രണ്ടു നേരം വെക്കലാ അലോ
പിന്നെ താതക്കോൽക്കൊക്കെ പത്താണ് ചപ്പാത്തിയാണ് ഒല് പിന്നെ വൈകുന്നേരം തന്നെ ഫൊഡ് ക ഇല്ല ഷുഗറ്ണ്ടായിട്ടല്ല ഓല് പിന്നെ വൈകുന്നേരം രണ്ടു നേരം ചോറ്ന്നണ്ടാന്ന് വിചാരിച്ചിട്ട് ചപ്പാത്തിയോ അങ്ങനെ എന്തെലൊക്കെണ്ടാകും
തര ആൾക്കാരൊക്കെ അങ്ങന ചപ്പാത്തി കഴിക്കുന്നോല്ണ്ട് ന്ന ശെരിട്ട്ലി
ആ ന്നാ ശരി